ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം എന്താ അവിട് ത്തെ വിശേഷങ്ങള്
ഇവിടെ നല്ല വിശേഷം. കുട്ടികളൊക്കെ പോയോ?
അതെ കുട്ടികളൊക്കെ സ് കൂള് പോയി എന്തേന്ന് വെക്കേഷനില് എന്തെങ്കിലും പരിപാടി ഇണ്ടായിരുന്നോ
ഓ പരിപാടി ഉള്ളേരുന്നു
ഓ
സൽക്കാരായിട്ടും കല്യാണങ്ങളായിട്ടും ഓ
ഞങ്ങള് ആലപ്പുഴ പോയി ഞങ്ങളിങ്ങനെ ഹസ്ബൻറ്റിന്റെ ഫാമിലി ആയിട്ട് അവടെരു കൂട്ടു കുടുംബാണുള്ളത് അപ്പൊ എല്ലാരും കൂടി ചേർന്നാണ്ട് പോയി ഞങ്ങള് ആലപ്പുയ ഹൗസ് ബോട്ട് ഇല്ലേ
ഹൗസ് ബോട്ടിലായിരുന്നു പോയിരുന്നത്
അതെ
അപ്പ നല്ല രസംണ്ടായിരുന്നു നമ്മള് കായലിലൂടെ അങ്ങനെ പോകല്ലേ
ആഹാ ഫാമിലില്ല ഫാമിലി ഉണ്ടാവുമ്പോ അങ്ങനെ പോകുമ്പ നല്ല രസാവുലെ
അതെ നമുക്ക് കൂടുമ്പോൾ ഇമ്പം ഉള്ളതാണല്ലോ കുടുംബം
അതെ
അപ്പോ എല്ലാരും സഹകരിച്ചെല്ലാരും പോയി അവിടെ ഞമ്മള് രാവിലെ ഹൗസ് ബോട്ടില് കേറി പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോ ഇന്ന് എറങ്ങി അവി അയിലന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങള് കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അതെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഒണ്ട് പിന്നെ പലതരം ഗെയിമുകൾ കളിച്ചു നമ്മളാ ബോട്ടിലന്നെ അത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്യണം പക്ഷെ സമയം പോകുന്ന നമുക്കറിയില്ല
അതെ
നല്ല രസായി ട്ട് നമ്മള് ഒരോത്തർക്ക് ഓരോ പണിശ്മെൻ്റും പണി എന്ന ഗെയിം തോ റ്റ പനിഷ്മെൻറ്റ് കൊടു ക അങ്ങനെ എല്ലാ ഇങ്ങനെ ഒറങ്ങി നടക്കുന്ന കുടുംബക്കാരൊക്കെ ഞമ്മള് ഒണർത്തി എടുത്ത്ക്ക്ണ് ഓരോ ടാസ്കും കാര്യങ്ങളും കൊ താട്ട് അതെ നല്ല രസായിരുന്നു നിങ്ങള അങ്ങനെ എവിടക്കെങ്കിലുംക്കെ ട്രിപ്പ് പോകാറുണ്ടോ
ആ ഞങ്ങൾ ഇവിടെ അടുത്ത് ഇങ്ങനെ കുട്ടികളെയും കൊണ്ട് പാർക്കിലൊക്കെ പോവും അല്ല ദൂരെ വിട്ടിട്ടൊന്നും പോയി പിന്നെ നിങ്ങളെ മാതിരി വലിയ കുടുംബമൊക്കെ വേണം എന്നാല നമുക്ക് ടൂറൊക്കെ രസള്ളൂ
അതെ
ചെറിയ ഫാമിലിയാണ് അതെ കൂട്ടുകുടുംബം വേണം ഈ അവ ദിക്കാലത്ത് ഒരു വീട്ടിൽ കൂടുക അങ്ങനെ എല്ലാരും ഒന്നി ച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതൊക്കെ നല്ല രസാണല്ലോ കാണാന് ഒരുപാട് നേരം സംസാരിച്ചിരിക്കാം
സംസാരിച്ചിരിക്ക പിന്നെ നമുക്ക് ഓരോത്ത പ്രശ്നങ്ങൾ കേൾക്കാം അതിന് ഓരോ സൊല്യൂഷൻ കാണാം എനിക്ക് എന്റെ ഒരുതില് എന്ന് പറ നമ്മള് ഒരു ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അങ്ങനെ കൂടണം എന്നാണ് എന്റെ ഒരാ ഇത് അല്ല നമ്മള് കുടുംബങ്ങളും നല്ലൊരു
ഒത്തരുമ ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ ഈ ഫോൺ വന്നേര നമ്മള് ഏത് കുടുംബത്തിലോട്ട് പോകുന്നില്ല വരുന്നില്ല ഒക്കെ ഫോണിലൂടെ അറിയാ എന്നല്ലാതെ ആരുടെ അടുത്തേ നമ്മൾ പോകുന്നില്ലല്ലോ
അതെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇനിയിപ്പോ വിളിച്ചാൽ തന്നെ എല്ലാരും ഓരോ ഫോൺമേലെ ഇങ്ങനെ കൂടുതലായിരിക്കും അതുകൊണ്ട് ഞങ്ങള് എന്താന്നറിയാവോ ആർക്കും ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു എല്ലാവരും അവി
അവരുടെ ഫോൺ വാങ്ങി വെച്ച് കാണൂല്ലേ ആ
എല്ലാവരും നല്ലതായി പരിചയപ്പെടലും നല്ല രസായിരുന്നു അടി കുളിയൊക്കെ കഴിഞ്ഞോ
ആ
കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇനിയും കൂടണം എന്നാണ് ഞങ്ങളുടെ ഇനിയും
ആ ഒരു വട്ടം കൂടിയ പിന്നെ വീണ്ടും കൂടാനല്ല താല്പര്യം
അതെ അങ്ങനെ ഇങ്ങള് ഇഞ്ഞിപ്പ ചെറിയ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ങ്ങള് കൂടുതലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ നോക്ക അതു പോലെ തന്നെ ആ അയൽവാസികൾടെ കൂടെ അങ്ങനെയൊക്കെ പോകാലോ നമ്മള് ഞമ്മള് ഞമ്മളെ ഹസ്ബന്റ് ഞമ്മളെ കു കുട്ടികള് അവരെപ്പം മാത്രണല്ലോ അമ്മള് പോ കാറ് കൂടുതലും അപ്പൊ കൂടുതല് അമ്മളിങ്ങനെ അയിൽവാസികളായിട്ടും ബന്ധുക്കളായിട്ടും പോകുമ്പോ അമുക്ക് കൂടുതലായിട്ട് ഒത്തൊരുമ ഉള്ള ഒരിത് ഇണ്ടാവും
ഇപ്പ ഈ ഫോണ് വന്നരെ നമ്മളായാലും എവിടെ ക്കും പോകുന്നില്ല ഈ ഫോണില് കളിച്ചിരിക്കാ നല്ലാതെ അയൽ പക്കത്തുക്കോക്കൊ ഫോണിൽ വിളിക അങ്ങനെരു കാലഘ കൈനല്ല ഇപ്പോ
ആതെ പിന്നെ ഈ യാത്ര ചെയ്യുമ്പം തന്നെ നമ്മള് മൈന്റോക്കെ ഫ്രീ ആവല്ലോ പിന്നെ നമ്മള് കുറ കൊറ ഇങ്ങനെ ബസില് സ്ഥലങ്ങള് കാണാ എന്നതിനുപരി ഇങ്ങനെയക്കെ കൂട്ട കുടുംബത്തോടെ പോവുകവാണെന്നുണ്ടെങ്കില് റിസോ ബട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹൗസ് ബോട്ടിലോ അങ്ങനെയൊക്കെ ചെലവഴിക്കാണെന്നുണ്ടങ്കിൽ നമുക്ക് കൂടുതൽ അവരായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഇണ്ടാക്കാൻ കഴിയും
അതെ
മറ്റേത് അമ്മൾ ഓരോ സ്ഥലം കാണാ നമ്മളോരോ ഇത് ചെയ്യ അങ്ങനെയാണല്ലോ ഇതാവുമ്പോ നമ്മള് തന്നെ ഫുഡ് ഇണ്ടാക്ക നമ്മൾ തന്നെ കുക്ക് ചെയ്യാ അവിടെള്ള രസം ഉം ഗെയിമും പാട്ടും കളികളും അയിനെക്കെ ചെയ്യുമ്പോ അതായിരിക്കും ഒന്നൂടി രസെ കുടുംബത്തോടെ പോകുമ്പോ
അതെ പിന്നെന്ന് വെച്ചാ അമ്മക്ക് റിസോർട്ടിലോ റിസോർട്ടിലൊക്കെ അമ്മക്ക് പോയ നല്ല എൻജോയ്മെന്റ് ചെയ്ത് പോവൊക്കെ ഉണ്ടല്ലോ മക്കക്കും വലിയവർക്കും എല്ലാവർക്കും കുട്ടികൾക്കായാലും ഒരു എന്നും സ്കൂളും പഠിപ്പുവായിട്ടും നടക്കല്ലേ അപ്പൊ അവർക്കും ഒരു എൻജോയ്മെന്റ് കിട്ടിക്കോളും
അവധിക്കാല ആയാലും പിന്നെ അതുപോൽ തന്നെ ഈ ശനി ഞായർ അങ്ങനെക്കെ വരുമ്പോളോക്കെ അങ്ങൻ ക്ക അങ്ങനെ പോകാലോ കുട്ടികളേം കൊണ്ട് അവർക്കൊരു മനസ്സ് ഫീയാകും അവർക്ക് ഈ വീ വീട്ടിലടച്ചിട്ടമാരി നൽക്കൂലല്ലോ ഇപ്പൊ ഈ മഴ ആയ അതോണ്ട് തന്നെ അവരെ നമ്മൾ പുറത്തൊക്ക അങ്ങെനെ കളിക്കാ വിടുക അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും എൻജോയ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കി
ഓ
അതെ
അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടി കിട്ടും ഇണ്ടത്തെ കളികളൊന്നും ഇവർക്കറിയില്ലല്ലോ അവർ വെറും ഫോണില് കളിക്കാം
അതേ നമ്മള് പണ്ട് എന്തെല്ലാം കളികൾ കളിച്ചിരുന്നു സാറ്റ് കബഡി ഗെയിമ് അതുപോലെ പോലീസും കള്ളനും ആ പത്താന അങ്ങനെ കുറെേ കളികൾ കളിച്ചിരുന്നല്ലോ ഇത്ത മക്കൾക്കൊന്നും അത് അറിയുന്നില്ല
അങ്ങനെ പേരൊക്കെ പറഞ്ഞ കുട്ടികൾ എന്താ തിന്ന കരുത് ത്
അതെ ഇപ്പം ഫ്രീ ഫയർ അങ്ങനത്തെ പോലത്തെ ഗെയിമുകളിലേക്ക് കുട്ടി
അതെ
ഇപ്പൊ കുട്ടികളുടെ മെത്ത് മണ്ണാകുന്ന ഒരു പേടിയാണ് മണ്ണ് തന്നെ കാണുമ്പോ ഒരു കുട്ടി പേടിയാണ് മണ്ണ് കാലേ തുള്ളി ആകുമ്പോ തന്നെ കഴിക്കുക പണ്ടൊക്കെ പറഞ്ഞാല് ഈ ചളീൽ ഇങ്ങട്ട് പൂണ്ട് വരും പാടത്ത്
അതെ പിന്നെ നമ്മളും തന്നെ ചീത്ത പറയുകയും ചെയ്യും കുട്ടികളെ ഞമ്മള് രക്ഷിതാക്കളൊന്ന് ഞമ്മള് എത്ര കളിച്ചാലും നമ്മളെ കുറ്റിപ്പേരെ കെട്ടിക്കളി അങ്ങനത്തെ പലേ മണ്ണിലുള്ള കളികൾകളിച്ചാ നമ്മള രക്ഷിതാക്കളങ്ങനെ ചീത്ത പറയാറില്ലായിരുന്നു ഞമ്മള് കളിക്കാ ഞമക്ക് ഭക്ഷണം കഴികാനാവുമ്പോ കൈ കഴുകി വന്ന് ഭക്ഷണം കഴിക്കാ അങ്ങനെ പക്ഷെ ഇപ്പം നമ്മള് അവരുടെ കൈയിമ്മല് കുറച്ച് ചെളിയകുമ്പോ നമ്മൾ ചീത്ത പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ ഇപ്പത്തെ കുട്ടികളെ കാലും തന്നെ അങ്ങനെ സോഫ്റ്റ് ആയി ഇതായി നിക്കുവല്ലോ ഒക്ക് കൊറച്ചൊന്ന്
ഇപ്പോന്നും ചെരുപ്പ് ഇടാതെ ഒരു മുറ്റത്തേക്ക് ഇറങ്ങാറേല്ലല്ലോ അവ- കിറന്ന് കഴിയൂല്ലാ കാലോണ്ട് ചളി ചവിട്ടാൻ കഴിയൂലാ
അതെ ചെരിപ്പ്ഇടാതെ മുറ്റത്തുടെ നമ്മുടെ കാലിനൊക്കെ നല്ലൊരിത് കിട്ടും
അതെ അത് നമ്മള തന്നെ നമ്മളെ രക്ഷിതാക്കൾ തന്നെ അവരെ ചെരിപ്പിടാതെഇറക്കൂലേ അകത്തേക്ക് മണ് കയറും പറഞ്ഞണ്ട് നമ്മള്
അതെ നമ്മള് നമ്മളുടെ വൃത്തിയും കാര്യങ്ങളാണ് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ ആരോഗ്യം കാര്യങ്ങളൊന്നുംല്ല നമ്മള് നമ്മുടെ വൃത്തി നമ്മളത് അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്
അതെ
അപ്പൊ ഞമ്മള് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ ഉണ്ടാവും കുട്ടികളുടെ കാര്യം
ആ അ അ
പിന്നെ കൂട്ടുകുടുംബംന്ന് പറഞ-
പുറത്തേക് വിടണ്ടെ മകളെ
അതെ ഞാൻ പുറത്തേക്ക് അയൽവാസികള് കുട്ടികളുടെ അടുത്തേക്കും ഒക്കെ വിടാറുണ്ട് ബന്ധുക്കള വീട്ട്ക് വിടാറുണ്ട് അത് കാരണം അവർക്കും തന്നെ ഒരു ഇത്ണ്ടാവട്ടെ കുട്ടികളും നമ്മളെപ്പോലെ തന്നെ അവരു അബന്ധം നിലർത്തിക്കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചുകണ്ട് ഞാൻ വിടാർ അല്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ ഇവരെ കാണുമ്പോ ഇതാരാണ് ഇവരെങ്ങനെയാണ് ഇവരോടൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ പെരുമാറണോ അങ്ങനെ കുട്ടികൾക്ക് അറി അറിയില്ലലോ ഇങ്ങനെ ഒരോന്ന് വിടുമ്പോൾ ആണല്ലോ അവർ
പിന്നെയന്ന് വെച്ചാ നമ്മുടെ കാലഘട്ടം അതുപോലെ തന്നെയാണല്ലോ ഇപ്പോ വെറും വെയ് രാ ദേഷ്യം ശ്യം വൈരാഗ്യം കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ
അതെ പിന്നെ നമ്മള് അതിര് വിട്ട് കുട്ടികളെ വിടും ചെയ്യരുത് കാരണം നമുക്ക് ഇപ്പത്തെ കാലഘട്ടത്തില അയൽവാസികളായാലും സ്വന്തം ഉപ്പാരെ പോലും അമ്മയെ പോലും വിശ്വസിക്കാൻ പറ്റാത പറ്റ തകാലം അണല്ലോ ഇപ്പോ ഓരോ വർ ഓരോ വാർത്ത
വാർത്ത ലെ ഇപ്പോകണ്ടില്ലേ ഒരു സ്വന്തം ഒന്നര വയസ്സായ മകനെ
അതെ അതൊക്കെ കേൾക്കുമ്പോയാണ് നമുക്ക് നമുക്ക് പേടിയാവ്ന്നത് അതൊക്കെ കേക്കുമ്പയാണ് നമ്മുക്ക് ആരേം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലാണിപ്പൊ അതുകൊണ്ട് തന്നെപ്പോ ബന്ധങ്ങളൊന്നു നിലനിൽക്കാതെ പോകുന്നു എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോകുവാണല്ലോ
അതെ
പിന്നെ വീടിനൊക്കെ വേ വെല്യ മതിലുകള് കെട്ടാ അപ്പറത്ത്ള്ള വീട്ടാരായിട്ടൊരു ബന്ധല്ല്യാ അങ്ങനെക്കെ അതെ നമ്മളൊക്കെ ആയെന്ന് അതെ അതെ അതെ അതെ ഒരാളെ അപ്പ്റത്ത് നിക്കുന്ന ആളെ കാണാൻ കയിയാത്ത രീതില് മതില് കെട്ട്കാ ഏയ്ക് നമ്മള് കായെന്നും ഞമ്മള് കൂടുതലും അയൽവാസികൾടെ വീട്ടിലും ബന്ധുക്കളെ വീട്ടിലൊക്കെ ആയിരുന്നു കൊറെ അവിട്ന്ന് ഭക്ഷണം കഴിക്കാ അവിടുന്ന്താക്കാ അങ്ങനൊരു തര്മായിരുന്ന്
ഞാനൊക്കെ ടീവി കാണല് ഞങ്ങളെ വീട്ടില് ടീവീണ്ടാവല്ട്ടാ അടുത്ത വീട്ടി പോയിട്ടാരുന്നു ടീവി കണ്ടിരുന്നെ ഇപ്പത്തെ മക്കളൊന്നും ഇപ്പത്തെഅമക് എല്ലാ സൗകര്യങ്ങളും മ്മ്ളെ വീട്ടിത്തന്നേണ്ട് അതുകൊണ്ടാണ്
അതെ ന്നാശെരിട്ടോ ഞാൻ ന്നാ പിന്നെ വിളി
അതെ കംപ്ലീറ്റായോ